ആ കേക്കണില്ലേ
ആ കേൾക്കണണ്ട് ഇപ്പൊ സുഖാണോ
ആ സുഖാണ് സുഖാണ് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ റസ്റ്റ്ടുക്കയാണ്
റസ്റ്റാണോ ഉം ഉച്ചഭക്ഷണം കഴിച്ചിട്ടുള്ള റെസ്റ്റാവുല്ലേ
ആ അതെ അതെ അതെ കൊറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കാ വിചാരിച്ചു ഇല്ല ഞാൻ ചിക്കി ചെറിയ ബേബിണ്ട് പത്തു മാസായ ബേബിണ്ട്
ആഹ് നിങ്ങെളന്തേലും ഓൺലൈൻ വർക്കിനൊക്കെ ജോയിൻ ചെയ്യലുണ്ടോ
ആണ്ട്
ഏത് വർക്കിനാ
ഓൺലൈനി ഇപ്പോ ഒരു കമ്പനിയിൽ ഞാൻ കേറിയിട്ടുണ്ട് അത് ഇപ്പോ സ്റ്റാർട്ട് ആയിട്ടില്ല വർക്കടുത്ത മാസൊക്കെ സ്റ്റാർട്ട് ആവണ് ണ്ടാവുള്ളു അതൊരു ഓൺലൈൻ നമ്മള് പർച്ചേസിംങ്‌ പോലത്തെ ഓൺലൈൻ പർചൈസിംഗ് ഒക്കെല്ലേ പ്പോ മീശോ മിന്ദ്ര പിന്ന ആമ സോൺ പോലത്തെ അങ്ങനത്തെ ഒരു ആപ്പ് ആണത് അതില് നമുക്കിപ്പോ കസ്റ്റമർ കെയർ ആയിട്ടുള്ള ഒരു വർക്കാ ആണ് ഇപ്പള്ളത്
ആഹ് എന്ന് തുടങ്ങിയതാങ്ങളെ വർക്ക്
ഞാൻ തുടങ്ങിട്ടില്ലേസയിറ്റിന്റെ ലോഞ്ചിങ് ആവുന്നേ ഉള്ളൂ അടുത്ത മാസം അതിന്റെ ലോഞ്ചിങ് ഇപ്പൊ തിലേക്ക് ആളുകളെ എടുക്കുന്ന ഡ്യൂട്ടിയാണ് ഉള്ളത്
കൊറെ കാലണ്ടാവും
ആഹ് അത് നമക്ക്നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്ക കാരണം കാരണം ഓഫ്ലൈൻ മീറ്റിംഗ ഉണ്ടായിണ്ടെങ്കിൽ നമ്മ അറ്റൻഡറ് ചെയ്യണം അത് എപ്പളങ്കിലും ഓഫ്ലൈൻ മീറ്റിംങ്ങൊള്ളൂ എന്നൊന്നുല്ല ഇപ്പൊ നിലവിൽ ഇപ്പ എന്തിയ്യ അത് ഇപ്പൊ ഇപ്പൊ ഇനിയൊരു മീറ്റിംങ്‌ ഈ മുപ്പതാന്തി ഷൊർണൂർ മീറ്റിംങ്‌ നടക്കുന്നുണ്ട്
ഷൊർണ്ണൂര് വെച്ചിട്ടുണ്ട്ല്ലേ ആഹ് അത് ശരി എന്താ നിങ്ങക്ക് ഓൺലൈൻ ബിസിനസിനെ പറ്റിട്ട് നിങ്ങളെ അഭിപ്രായം എന്താണ്
ഓൺലൈനി ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏണിംങ്സ് ഉണ്ടാക്കിക്ക്ണ് മുഴുവൻ ഓൺലൈനൽന്നാണ് ഞാനൊരു മൂന്നര വർ ശത്തോളം പിന്നെ ഒരു മൂന്നര മൂന്നര നാല് വർഷ ത്തോളം ഞാനൊരു കമ്പനീൽ ഏ പിന്നെ വർക്ക് യ്തിട്ട്ണ്ട് അപ്പൊ ഞാ നിക് ടെൻ ടെൻ തൗസൻഡേഴ്‌സ് സാലറി വന്നിട്ടുണ്ടായിരുന്നു ഓരോ മാസം ഞാനവിടെ ഒരു പിന്നെ കോഴ്സ് പഠിച്ചിട്ട് കേറിയതാണ് വർക്കിന് അപ്പൊ അയിന്ന് സെലക്ഷൻ കിട്ടി അങ്ങനെ വർക്ക്യ്തതാണ് ഉം പക്ഷെ ഇപ്പ ഏതായാലും പറയാനൊക്കെ ഞാൻ എന്നെ സംബന്ധിച്ച് കാരണം പോർ ത്ക്ക് ഹസ്ബന്ഡ് വീട്ടേര് അങ്ങനെ ഒരു ഓർത് ഡോക്സ് ഫാമിലിയാണ് ഇവിടെ അപ്പൊ അതുകൊണ്ട് അങ്ങെനെ നമ്മള് വല്ലാതെ പൊർ ത്ക്കങ്ങനെ പോയി ജോലി ചെയ്യണോടന്നും താല്പര്യല്ല പിന്നെ ഇനിക്കും ചെറിയമക്കളി മക്കളെഇട്ടിട്ട് പോവാൻ എനിക്കും താല്പര്യല്ല ഹസ്ബൻഡും പോവുംനമ്മളും പോവുമ്പോ പിന്നെ അവരെ കാര്യം നോക്കണ്ടേ ഇതിപ്പോ ഞാൻ എന്റെ പണിയൊക്കെ കഴിച്ച കഴിച്ച് നേരത്തെ തന്നെ ഇരുന്നാല് എനിക്ക് എന്ത് യ്യാൻ പറ്റും ഓരോ ആ ഇതിന് ഓൺലൈനിൽ വർക്ക് ആകുമ്പോൾ എന്നെ സംബന്ധിച്ച് ഓഫ്ലൈൻ ആണോ ഓൺലൈനാണോ ബെറ്റർന്ന് ചൊയിച്ച ഞാന് ഒ ഒറ്റ ടിക്ക് പറയും ഓൺലൈനാണ് കാരണം ഞാൻ എനിക്ക് എന്റെ എല്ലാ ഏണിങ്സും ഉണ്ടാക്കിക്ണ് ഓൺലൈനാണ്
ഇതീലിപ്പോ എല്ലാ സ്ത്രീകളും മുഴുവനും ഓൺലൈൻ ആയിട്ട് വർക്ക് യ്യാത്തവർ ആരു ഇല്ല അവരായിട്ട് സ്വന്തായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം അവര് ഉണ്ടാക്കി കൊണ്ടിരിക്ണ് ണ്ട് ഇപ്പ ഓൺലൈനാ യിട്ടന്നെ കാരണം അവരുടെ വീട്ടിലെ കുട്ടികളുടെ കാര്യം നോക്കാം വീട്ടിലെ ജോലികളും നോക്കാ അത് കഴിഞ്ഞുള്ള ടൈമിൽ അവർക്ക് ഓൺലൈൻ ആയിട്ട് എന്താ എന്ത് ബിസിനസ്സ് വേണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റ്ണൊരു ടൈം കിട്ടിണ്ടാവും ഇൻക്ക് അതിനനുസരിച്ച് ടൈം ഷെഡ്യൂൾ ചെയ്തി നമ്മൾ അവ ചെലൊര് അച്ചാർ ഇണ്ടാക്കി വിൽക്കുന്നുണ്ട് ചെലൊര് വസ്ത്രങ്ങള്ടിം പല തരത്തിലുള്ള ബിസിനസുകൾ ഇപ്പ നടത്തണ്ട് കേക്ക് ബിസിനസ് ഇപ്പ മെയി ആഹ് മെയിനായിട്ടുണ്ട് ആഹ് വീട്ടിലിരുന്നിട്ടന്നെ അവർക്ക് ബിസിനസ്സ് നടത്താനും കഴും അതുപോലെ എന്താ ആഹ് വാട്സപ്പിലൂടെ ആയത് ഇസ്റ്റയിലൂടെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനോ നമുക്ക് സാ അതുകൊണ്ട് തന്നെ സമയം കൊറച്ച് മതി നടന്ന് കൊണ്ട് വിൽക്കേണ്ട ആവശ്യം ഇപ്പ ഇല്ല നമ്മളൊ ഒരു സാധനം ഉണ്ടാക്കി പണ്ട് നടന്ന് കൊട്ടയിലാക്കി കൊണ്ട് കൊണ്ടയി വിക്കണ്ട ആവശ്യം ഇപ്പ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഞമ്മക്ക് സാധനങ്ങൾ സെയിൽ യ്യും ചെയ്യ ഒലിക്കു ചെയ്യ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവ അവസ്ഥയില വന്നിക്ക്ണത് നമ്മള് അതോടെ എല്ലാ സ്ത്രീ എന്തെങ്കിലും ഏണിങ്സ് ഇണ്ടാക്കണ് ണ്ട്ലേ നമ്മക്ക് എ വസ്ത്രങ്ങളും പുസ്തകങ്ങളും അതുപോലെ എന്ത് സാധനങ്ങളും ഇലക്ട്രോണിക് ആയിക്കോട്ടെ ഭക്ഷണ സാധങ്ങൾ തന്നെ നമ്മള് എന്ത് വേണമെങ്കിലും നമ്മള് ഹോം ഡെലിവറി ആയിട്ട് വരല്ലേ ഓൺലൈനായി
ആഹ് അതെ അതെ ഇപ്പ അതെ ഇപ്പ വേ മസിന് വരെ അപ്പോ ഞാൻ എനിക്കിപ്പോ ഇതാ എനിക്ക് ഡെലിവറി കഴിഞ്ഞേൻ്റെ ഷം മോളറ്റ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോക പറ്റാത്തോണ്ട് ഞാൻ ഓൺലൈനിലാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യ്ണത് എല്ലാം ഓൺലൈനാണ് ഇപ്പോ
ആഹ് എല്ലാതും ഓണ്ലൈനിലൂടെ നമുക്ക് ബിസിനസ്സയി നല്ല പൈസ ഏണിങ്സ് ണ്ടാ വറ്റ ആഹ് അത്പോ നമ്മൾ ഓരോ ഓപ്പർച്യൂണിറ്റികളും നമ്മൾ ഷെയർ ചെയ്തിട്ട് നമ്മള് ബിസിനസ് ചെയ്യണ് ണ്ട് അതില് കൂടെ തന്നെ പ്രൊഡക്ടുകളും സെയിൽ ചെയ്യ്ണ്ണ്ട് ഓരോ കമ്പനികളുടെ പല കമ്പനികളുടെ നമ്മള് പ്രൊഡക്ട് ട്ടീള് വേടിച്ച് അത് സെയ്ലീയു ചെയ്യ്ണ്ട് കൂട തന്നെ അവർക്ക് ജോലി. ഓപ്പർച്യുനിറ്റി നമ്മള് ഷെയറീതേണ്ട് അവർക്കതൊര് ജോലി ആയി. മാറ്ണ്ട് പിന്ന എന്താണ് ഓൺലൈ ബിസ്നസിന് പർഞ്ഞ എന്തൊക്ക വാണം. നല്ല ഉൽപന്നാകണം അതുപോലെ വിശ്വാസം ഇള്ളാവണം അതുപോലെ കേട് വരാത്ത. സാധനങ്ങളൊക്ക ആയിരിക്കണം നമ്മള് വേടിക്ക്ണ ഡ്രസ്സ് ആഹ് കോളിറ്റി ഇണ്ടാവണം അതൊക്കേണ് നമ്മള് വസ് പാകം ഇണ്ടോന്നറീല അതൊക്കെ അറീല അതിന്റെക്കെന്ന് നമ്മള് നോക്കീട്ട് വിശ് വിശ്വാസ സ്ഥൽത്ത്ന്ന് നമ്മള് സാനങ്ങള് വേടിക്കണം ആഹ്. ആഹ് നല്ലതാണ് അത് ച്ചെലേ ആഹ് പറീണിണ്ട്. എനിക്കങ്ങനെ വന്നു എനിക് കാര്ണം ഞാൻ ഓൺലൈനായിട്ട് കേറി ചെറിയൊരബദം പറ്റിയതാണ് ഞാൻ കടേന്ന് ഇട്ക്ക്ണ സൈസ് ഡബ്ൾ എക്സലാണ് അതേ സൈസാണ്. എന്താ ഇവര് ഓൺലൈനായിട്ട് ഓഡ്രീതപ്പോ അതിലും വലുപ്പം കൂടിയത വന്നത്. ഇന്നിട്ട് ഞാനത് മുറിച്ച് ഏലൊക്കേണ് ചെയ്തത് അങ്ങനൊര് ചെറിയ അബ തൊക്കെ വന്നിട്ട്ണ്ട് ഇൻക്. ഓൺലൈനിന്ന് ഞാന്. ഇല്ലല്ല തിരിച്ചിട്ക്കൂല അവര് സൈസ് മാറിയാലെ തിരിച്ച്ട് സൈസ് അത് തന്നേണ് നിങ്ങള് ഓഡ്രീത്ക്ക്ണ്ന്ന പർഞ്ഞ്. നമ്മള് കടയിന്ന് വര്ത്ത്ണ സൈസ് അതാണ് പക്ഷെ അത് നമ്മള് ഓൺലൈൻല് ഓഡ്രീതപ്പൊ ചെയ്തപ്പോ.... അത് മാറ്റം വന്നു അങ്ങനെ ചെറിയ പ്രശ്നം. പ്രശ്നങ്ങളും അതില് ഇണ്ടാവ്ണിണ്ട് ഓൺലൈൻല് അതല്ലാത്ത ബിസിനസ്കളും നമ്മള് ചെയ്യ്ണ് ണ്ടലോ കേക്ക് ഇണ്ടാക്ക്ണ് ണ്ട് ഇപ്പൊ എല്ലാവരും നമ്മള് ഓൺലൈനായിട്ടല്ലെ പഠിക്ക്ണെ ട്യൂഷൻ സെന്ററായിട്ടും നമ്മള്
ഏഹ് ഇപ്പ ഞാന് എനിക്ക് ഞാൻ കേക്ക് ബേക്ക്യ്യ്ന്ന ആളെര്ന്ന് ഇപ്പൊ ഞാനീ ചെറീ മക്കളായീനേശം ഇട് നിർത്തിച്ചതാണ് കേക്ക് സെയിലീതീർന്നു മുന്നെ അപ്പൊ ഒരു കേക്ക് കൊട്ത്തതാണ്. സ ത്യം പർഞ്ഞാല് ഒര് കേക്ക് ഇന്റൊരു ഫ്രണ്ടിന്റെ വെ പിന്നെ ഇതൊരു ചെറീ ചെറുതായിട്ട് അങ്ങന ഹൈ ലെവല്ക്ക് ഞാ കേക്ക് ഇണ്ടാക്കല് തൊടങ്ങീട്ടില്ല പക്ഷെ ഇന്നാലും ബർത്ത്ഡേകൊക്ക ഞാൻ കൊട്ത്തിട്ട്ണ്ടാര്ന്നു അങ്ങന ആഹ് ഒരൊറ്റ ഓഡ്ര് മ്മാണ് എനിക്ക് ബാ ക്കി അഞ്ച് ഓഡ്രും ഒരുമിച്ച് വന്നത് അതായത് അവരെ ഉമ്മാന്റെ ഫാമിലി അങ്ങനെ അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെട്ട് ഡിസൈനിസ്റ്റ് അങ്ങനൊക്ക വരോല്ലൊ അങ്ങനേണ് വന്നത് അപ്പൊ ഈ ഓൺലൈൻല് അർഞ്ഞ നല്ലൊരു ഫ്ലാറ്റ്
കിടി വിൾക്ക്ണ് ണ്ട്. ആഹ് അത് പോലെ ഇപ്പെന്ത് മൈയിലാഞ്ചി അടക്കം മൈയിലാഞ്ചി പുസ്തകത്ത്മ്മെ ഒട്ടിക്ക്ണ നെയിംസ്ലി
പഠിപ്പിക്ക്ന്നത് എല്ലാണ്ട്.
ആഹ് അത് അതുപോലെ എന്തമ്മള് കല്യാണങ്ങൾക്ക് മിട്ടായി കൊട് കള ചടങ്ങിൽ ഇതൊക്കെ എല്ല സ്ത്രീകളാണ് ഇപ്പ ഇതൊക്ക മെയിനായിട്ട് ചെയ്യ്ണത്. ഒരു മിഠായി സെറ്റ് കൊട്ക്കണെങ്കി നമ്മള് എന്തൊ അതൊക്കെ നമ്മളിപ്പൊ ഒക്ക ആണ്ങ്ങള് ചെയ്തിര്ന്ന കാര്യങ്ങളാണ് ഇപ്പൊ വീട്ടിലിരുന്ന്ള്ള അവരെ ഒരു ടൈമ് കണ്ടെത്തീട്ട് നമ്മള് ഓൺലൈൻലൂടെ പഠിക്കും ചെയ്യ്ണ്ണ്ട് അതിന്റെ കൂടെ വർക്കിയ്യും ചെയ്യ്ണ രുമാനം ഉണ്ടാക്കു ചെയ്യ്ണ ഞമ്മള് സ്ത്രീകളാണ് അവരെക്കാൾ ഒട്ടും പിന്നി എല്ലാണ്ടിനും മുന്നിൽക്ക് നിക്ക്ണ് ണ്ട് നമ്മള്
ഏഹ് തീർച്ചയായിട്ടും നമ്മക്ക് ഇപ്പ നമ്മളെ ഹസ്ബന്റ്മാരൊന്നും ക്യാഷ് തരാത്തോണ്ടല്ല പക്ഷെ നമ്മക്കൊരു ഒരൂ ഇൻകം ഒരൂ ഏഹ് ഇപ ഒര് ആഹ് നമ്മക്ക് ക്കൊരു പോക്കറ്റ് മണിക്ക് വേണ്ടീറ്റും. അതെ അതെ അതെ നമ്മക്കൊരു ഫിനാൻഷ്യൽ ഫ്രീ ഇൻഡ്ന്ന് ഇണ്ടെങ്കിലേ ഉള്ളു നമ്മക്ക് ഇന്നത്തെ കാൽത്ത് ജീവിക്ക പറ്റ
നമ്മൾടെ ആവശ്യള്ള സാധനങ്ങൾക്കൊക്കെ ഇഷ് ഇഷ്ടൊള്ളതൊക്കെ വേടിക്കണേ നമ്മട കയ്യില് പൈസ ഉണ്ടായേ പറ്റു മ്മക്ക്.
അതെ അതെ അതെ.
മേടിച്ച കൊടുക്കണെങ്കി ആഗ്രഹംണ്ടെങ്കി നമ്മുടെ കയ്യില് പൈസ വേണം അല്ലങ്കിൽ അതിനും ഞമ്മള് പോയി ചോയിക്കണം. പിന്നെന്താണ്. സൈറ്റ് ഞമ്മളെ സൈറ്റുകൾ ആമസോണ് ഫ്ലികാർട്ട് അങ്ങനെയുള്ള സൈറ്റുകൾ നമ്മള് വിശ്വാസള്ളട്ത്ത്ന്ന്. നമ്മൾ സാധനം വേടിക്കണം അതുപോല വിവരങ്ങളും അതിന്റെ വിലൊക്കെ പരിശോധിച്ചിട്ട് വേണം മ്മള് സാധങ്ങങ്ങള് വേടിക്കാന് അതുപോലത്തെ അതുകൊണ്ട് തന്നെ ഈ ഹോം ഡെലിവറി ആയതുകൊണ്ട് ചെറി ചെറിയ ചെക്കമ്മാർക്ക് ഈ പഠനം കഴിഞ്ഞിട്ട്. പാർട്ട് ടൈ ആയിട്ട് ഓർക്ക് ഒരു ജോലിയും കിട്ട്ണ്ടല്ലോതിന്റെ കൂടെ. പഠിക്കും ചെയ്യാ യുവാക്കൾക്ക്. അതുപോലെ ഹോം ഡെലിവറി ആയിട്ട് നടത്ത്ണ കാരണം അവർക്ക് അങ്ങനിം. കൊറെ വെര്ന്ണ്ട് അവർക്ക് കൊറെേ ജോലികൾ അതിലൂടെ കിട്ട്ണ്ണണ്ടു
ഉം
പിന്നെന്താണ്.
അതെ അതെ അതെ അതെ ഡെലിവറി ബോയ്സ് ഒക്കെ ഇപ്പ ഇണ്ടല്ലോ.
ഡെലിവറി ബോയ്സുകൾ കൊറേ ഇണ്ട് അവർക്ക് പാർടൈം ആയിട്ടല്ലേ കൊറേ ആൾക്കാര് രാവിലരും കൊറേ ആൾക്കാർ വൈന്നേരം അതെമാതിരി വൈകുന്നരം അങ്ങനെ പാർടൈമായിട്ട് അവർക്കരു ജോ ല്യആവും പാടിക്കാന്ള്ള സൗകര്യുടെ ആയിട്ട്ണ്ടാവും അങ്ങനെ യുവാക്കൾക്ക് ഒരുപാട് മെ ചതിൽന്ന് കണ്ടിത് പിന്നെ എന്താണ് പറയാന്ള്ളത്. പിന്നെ നല്ല എന്താ സത്യസന്തായിട്ട്ള്ള സേവനങ്ങളും ഉത്പന്നങ്ങളൊക്കായിട്ട് വാണം മ്മള് ബിസിനസ്സ് ണ്ടാവാ.
േനെക്കാ ഇപ്പോ ഞാനിപ്പപ്പോടുത്ത ഒരു ഇതുണ്ടയി എന്താ പറയാ ഇതിന്നൊ ഒരു ഡ്രസ്സ് എടു ഏഹ് എന്താ പറയാ എല്ലാ കാര്യത്തിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്ട്ടാ അതായത് ഓൺലൈനായാലും ഓഫ്‌ലൈനായാലുണ്ട്.
ഉണ്ടെങ്ക ഒന്നും കയറ്റുണ്ട് എന്ന് പറയും പോലെ ഏത്
ആ ഇപ്പൊ നോക്കി നമ്മള് പുറത്ത് പോയിറ്റ് ഒരു ഡ്രസ്സ് എടുത്ത് രാത്രിട്ത്ത്. ഇൻക്കന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് രാത്രി ഡ്രെസ്സെടുക്കുമ്പോ രാത്രി. അതിന്റെ എ മെ കോലം നേരം വളുത്തപ്പോ വേറൊരുത്തെയിന്നു.
ആഹ് രാത്രി ലെയിറ്റ് ഡ്രസ്സ് എടുക്കരുതന്ന് ന്റമ്മ പറയും. കാരണം രാത്രി ലൈറ്റിന്റിം ഇതിന്റിം. പ്രകാശം കൊണ്ട് മ്മക്ക് വസ്ത്രം തെളങ്ങീറ്റ് കാണും നമ്മള് പകലത്ത് നോക്കണ വെളി ചല്ലെ രാത്രീല് മ്മള് കാണ അങ്ങനെ പറയാ അങ്ങനെ ക്വാളിറ്റി
അതെ.
പിന്നെന്താ.
പിന്നെ അപ്പൊ അങ്ങ ആ അങ്ങനത്തെരു ഏഹ്.
ഫുഡായ്ക്കലൊക്കെ കയിഞ്ഞാണോന്ന് ചോയ്ക്ക.
ആഹ് ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞതാണ് അപ്പൊ ഞാനിപ്പോ ഓൺലൈനി വർക്ക് ഇങ്ങനെ ഇത് ഇത് ഇപ്പൊ ഞാനിപ്പോ ഈ കേറിയ വർക്കും തന്നെ ഇതുപോലെ തന്നെയാണ് നമ്മള് ആളുകള് നമ ക്ക് ആളുകളെ പെട്ടെന്ന് എടുക്കാൻ പറ്റോ അതായത് ഞമ്മൾ ആളുകളെ തേടി പോകേണ്ട ആവശ്യ ഇല്ല ഇവിടെ
ഇല്ല ഇല്ല സ്റ്റാറ്റസ് വെച്ചിട്ട് ഇൻസ്റ്റയിലും വാട്സ് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ട് നമുക്ക് ആളുകളെ എത്ര വേണമെങ്കിലും നമുക്ക് നേരിട്ട് ഉണ്ടാക്ക്ണേക്കാൾ ഞമുക്ക് കൂടുതല് ഉണ്ടാക്കാൻ പറ്റണ്ട് ഈ ഓൺലൈൻ ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ വഴിയില് പിന്നെന്താ നമ്മള് ജ്വല്ലറി മേ ജ്വല്ലറി മേക്കിങ്ങ്യായിട്ട് കുറേ ആൾക്കാർണ്ടാക്ക്ണ് ണ്ടല്ലോ അതുപോലെ എന്താ കാലിയോഗ്രാഫിക് ഡിസൈനേഴ്സ് അങ്ങനള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ പഠിക്കുണണ്ട് ആർട്ട് വർക്ക് റിസൈൻ ആർട്ട്
ഇൻസ്റ്റ ഓപ്പൺ ആക്കാൻ വയ്യ എന്റെ ഫോണിലോന്ന് ഫുള്ള് അതന്നെ വര്നത്
ആഹ് അങ്ങനെ ഒരുപാട് പഠിക്കാനുള്ളത് അവസര തൊഴിലവസരങ്ങളായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്
അതെ
എത്ര നല്ലൊരു ഉപാധിയാണ് നമുക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങ് ഓൺലൈൻ ബിസിനായിക് കോട്ടയ മാർക്കറ്റിംഗ് ഏതൊരു ഇന്തായിക്കോട്ടെ ആഹ് ആഹ് വീ ആഹ് ബെറ്റർ ആയിട്ട് വന്നത് ഏട്ടന്മാർക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ആശ്വാസ് തന്നെയാണ് ഓൺലൈൻ ആയിട്ട് വന്നോണ്ട് നല്ലതുണ്ട് ചീത്തയുണ്ട് ഫോണ ആയിട്ട് പക്ഷെ ഇതില് നമ്മള് വീട്ടമ്മമാർക്ക് നല്ല ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഓൺലൈൻ
അതെ അത് ഏത് കാര്യത്തിന് നമ്മള് നല്ല രീതി കിട്ക്കയാണെങ്കിൽ നല്ലതന്നെയാണ് ഇപ്പ ഇപ്പ നമ്മൾ ഈ സംസാരിക്കുന്ന എന്തായാലും നമ്മുക്ക് നല്ല നല്ല കാര്യങ്ങള് പറയാം ചി ത്ത കാര്യങ്ങൾ പറയാം രണ്ടും നമ്മളുടെ ചോയ്സ് ആണ് അങ്ങോട്ട് ഇങ്ങോ
ആഹ് കുട്ടികളെ പഠിപ്പിക്കാന് നമ്മള് ഓൺലൈൻ ആയ്ട്ട് ട്യൂഷൻ എടുക്കണ്ടല്ലോ ഒരു കു
ആഹ് ട്യൂഷൻ എടുത്തിട്ട് പൈസ ഉണ്ടാക്ക പല രീതിക്ക് ഇന്ന് ലേഡീസിന് ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫ് പമെന്റ് ആണ് ഓൺലൈൻ എന്ന് പറയുന്നത് ന്നാ പുറത്ത് പോവേണ്ട നമ്മളെ മക്കളെ നോക് നമ്മളെ ഭർത്താക്കന്മാരെ കാര്യം നോക്കി വീട്ടിലെ കാര്യ
നമ്മള് നോക്കിട്ട് നമ്മക്ക് നിക്ക ആഹ് നമ്മുക്ക് വർ ഇത് ഓൺലൈൻ ബിസിനസ്സ് പറഞ്ഞാൽ നല്ലായിട്ട് വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് വിജയിക്കൊന്ന പരാജയപ്പെടുന്നുല്ല നന്നായിട്ട് വിജയിക്കാൻ പറ്റേണ്ട ഒരു പ്ലാറ്റ്ഫോം ആണ് നമക്ക് എത്ര വേണമെങ്കിലും ക
എഫോട്ട് എട്ക്കണ്ട്യരും നമ്മൾ അയിനായിട്ട് കുറച്ച് ടൈം സ്പെൻ് ചെയ്യാൻ നമ്മളെ എടുത്തുണ്ടോ
ഉണ്ടാക്കണം ടൈം ഉണ്ടായാൽ മാത്രം മതി സക്സസ് ആകും ഓക്കെ വേറെ എന്തൊക്കെയുണ്ട്
വേറെ റാഹത്താണ് എന്നാ ആയിക്കോട്ടെ ശരി
ആഹ് എന്നാൽ എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോവാണ്ടായിരുന്നുട്ടോ എന്നാ ഞാന് പിന്നീട് വിളിക്കണ്ട്ട്ടോ ഓക്കേ എന്നാ ശെരി